എന്തായി ട്ട
കേക്കാം കേക്കാം
ആ ആ ആ എന്താ വിശേഷൊക്കെ
ഓ സുഖവായിട്ടിരിക്കുന്നു. ആ ഉച്ചയ്ക്കത്തൊക്കെ ഇച്ചരെ മത് ത്തി കിട്ടി അത് കറി വെച്ചു ആ വറക്കാനും ഒണ്ട് ആ കറിയും വറ ക്കാനും അരച്ചു വരട്ടി വച്ചേക്കുന്നു ഇപ്പൊ ആരും കഴി ഇക്കാനൊന്നുമില്ല മ്മ്
നിങ്ങളെങ്ങനയ മെളക് കാർ എന്താ സർ
ആഹ് ഇതിപ്പ മുളക് കറിയും വെക് ക്കും തേങ്ങയും മാങ്ങ തേങ്ങ അരച്ചും മാങ്ങ ഒക്കെ ഇട്ടും വയ്ക്കും ഇപ്പൊ വെച്ചേകുന്നേ മുളക് കറിയാ ആഹ് ആഹ് ആഹ് ആഹ്
അതാണ് ഇഷ്ടം കുടുതലേതാ ഇഷ്
ആഹ് കൂടുതൽ മൊളക് കറി ളക് കറിയാവുമ്പം അഴുക്കകാതേയം ഇരിക്കും തേങ്ങ അരച്ച കറിയാണെങ്കിൽ പെട്ടെന്ന് അന്നങ്ങ് വൈകീട്ടൊക്കെ ആകുമ്പഴത്തേൻ ചിലപ്പ ചീത്ത ചീത്തആവും എന്നൊക്കെ പറയും പിന്നെ ആ പിന്നെ ചപ്പാത്തിയൊക്കെ കഴിക്കാനും പൊറോട്ടൊക്കെ വേടിക്കുവാണെങ്കിലും ഈ തേങ്ങ അരച്ച കറി ഇഷ് തവാ ആഹ് ആ തേങ്ങ അരച് അയിനാത്ത് നല്ലത് പച്ചമുളക് ഇഞ്ചി എല്ലാം ചേർത്ത് ആ നെങ്ക പുളിക്കിച്ച് ഇത്തിര മാങ്ങായും ഒക്കെ ഇട്ട് വെക്കും ആഹ് അതും ആഹ് അത് ഈ പൊറൊട്ടായ്ക്കും ചപ്പാത്തിക്കും ഒക്കെ കൂടുതലും ആ
എടുക്കും വ അതിനാകുമ്പോ ചാറ് വേണോല്ലോ
ചാറ് വേണമല്ലോ
ആ അല്ല ചോറിന് അത്രയും ചാറ് വേണ്ട
പിന്നെ അങ്ങനെ അവിടെ എന്താവാ കൂടുതലും കറികളൊ വെക്കുന്നെ
ഞങ്ങൾക്ക് ഇവിടെ മീനാണ് ഞാൻ ഇപ്പോ വച്ചേക്കണ മീൻ ഇന്നലെ ഇന്നലത്തെ കറി വെച്ചതാ അപ്പന്ന് കുറച്ച് ബാലൻസ് ഉണ്ട് അപ്പൊ ഞാൻ അതുകൊണ്ട് ഒപ്പിക്കാന്ന് വിചാരിച്ചു മീൻകറിണ്ട് ഞങ്ങൾക്ക് ഇവിടെ സാധാ ഇപ്പറഞ്ഞൂട്ട് ചാള മത്തീന് ചാള ചാളാന്ന പറയണെ
ആഹ് ആഹ് അ
ചാളയുണ്ട് പിന്നെ അയല അങ്ങനെ എല്ലാംണ്ട് കേരാ എല്ലാം കിട്ടും
എല്ലാം കിട്ടും വലിയ വിലയോ
പിന്നെ കൊഞ്ച് ചാളക്കിപ്പ വിലക്കുറഞ്ഞിട്ടുണ്ട് ചാള പൊതുവേച്ചിരി കെറഞ്ഞട്ടണ്ട്ന്ന് തോന്നുന്നു
ആഹ് ആ ആങ് കിലോയ്ക്ക് ഇരുന്നൂറ് രൂ ഇരൂറ്റി നാല്പ്പതോ അങ്ങനെ എങ്ങാണ്ടൊക്കെയാ തോന്നുന്നു
ആ ഞാൻ കഴിഞ്ഞ ആഴ്ച മേടിക്കാൻ ചെന്നപ്പം നൂറ്റി എൺപത് പറഞ്ഞവര് ആ കിലോക്ക് നല്ല മീൻ വർന്നിട്ടാ ചാളക്ക് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ചത് കേ കേര മേടിച്ച ഇരുന്നൂറ് രൂപക്ക് കാക്കിലോ തരാൻ പറഞ്ഞ അങ്ങനെ കലക്കിലോ മേിച്ചോണ്ട് വന്നു
ആഹ ആഹ് ആഹ്
അതന്ന് വന്നിട്ട് ഫ്രഷ് മീനായിരുന്നു അപ്പ അതുവന്നിട്ട് പിന്നങ്ങനെ മേടിച്ചോണ്ട് എന്നിട്ട് പിന്നെ അതെ കറി വച്ചു ഇന്നലെ അത് കറി വെച്ച്
ആഹ ആഹ് ആഹ ആഹ
തങ്ങനെ വറത്തരച്ചു വയ്ക്കുവോ
ആ കേര ചൂരയാണോ
അല്ല കേര കേരയിണ്ടല്ലോ വേറെ ചൂരയല്ല വേറെ കേര ഒരു കഷണ്ണങ്ങള്
കേരച്ചൂരേന്നും പറഞ്ഞു ഇവിടെ കിട്ടും കേരേടെ തന്നെ ആ വേറെയൊക്കെ ആ ഈ ആ കഷണം മീന് ആ ആ മീന് ആ അതും കിട്ടും അതും കിട്ടും അതിനൊക്കെ കിലോ ഇവിടെ മുന്നൂറ് അങ്ങനൊക്കെയ്യാ വെല ആ
നൂറോക്കെയാണ് വില ഞാനപ്പ നൂറ് തരാപ്പറയൂമ്പ ഇച്ചിരി കിട്ടും ആ ഇച്ചിരിടുത്ത് കറിവച്ച് കറിവക്കാനുണ്ടാവൂലാ.
ആ ആ ആ ആ
കാക്കിലോക്കെ ഇച്ചിരി മേടിച്ച് കഴിഞ്ഞൽ കുറച്ചുണ്ടാവും കറി വെക്കാന് അങ്ങനെ ഞാൻ
അന്നേരം ഒരു പത്തു വിഷ്ണമൊക്കെ കിട്ടുവായിരിക്കുല്ലേ കാ
ആ പത്ത് നമുക്കൊരു കറിക്കുണ്ടാവും അത് അര കിലോ മേടിച്ചു കഴിഞ്ഞാ വയ് ക്കാനും പൊരിക്കാനുണ്ടാവും അധികം കഷണങ്ങൾ ഉണ്ടാവും.
ഉണ്ടാവും ആ ആ ആ ആ
പ ചിലപ്പോ ഇരുന്നൂറ് തരാൻ പ അല്ലേ നൂർരുപയ്ക്ക് തരാൻ പറയും അപ്പ അവരെ ചെറുതാക്കി തരും. കുറച്ച് തരും
കൊറച്ചു തരും
അങ്ങനെ ഞാൻ ഒന്നൂല്ലെങ്കി ഹസ്ബന്റ് മേടിച്ചോണ്ടരും അല്ലെങ്കി ഞാൻ പോയി ഞാനതിലെ പോകുമ്പം ഞങ്ങള് യോഗയ്യ്ക്കു പോണണ്ട് യോഗയുണ്ട് ഞങ്ങടെ ഇവിടെ പഞ്ചായത്തിന്റെ ബേസ് ചെയ്തു വന്നേക്കണതാ
യോഗ ആഹ്‌ അത് നല്ലയാ അല്ലേ
അത് നല്ലതാ നമ്മുടെ ഇപ്പൊ വന്നോർക്ക് ഞങ്ങടെക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാ അവിടെ വന്നതൊക്കെ ഈ പ്രായായ ആൾക്കാരാ വരുന്നേ ചെയ്യാൻ പറ്റുന്നതെ അപ്പൊ അവർക്ക്ന്ന് പറഞാ അവർക്ക് ഇഷ്ട ഷുഗറ് കൊളസ്ട്രോള് പ്രഷറെല്ലാം ഇണ്ട് പക്ഷെ അത് കുറെ കൊറഞ്ഞിട്ടുണ്ട് മരുന്ന് കഴി ക്കുന്നിണ്ട് എന്നാലും കൊറവ് വ് വന്നിട്ടുണ്ടവർക്ക്
അവർക്ക് ആഹ്‌ ആഹ് ആഹ്
മുക്കൊരു എക്സൈസ് ആവുകയും ചെയ്യും നമ്മളല്ലാണ്ട് ഇപ്പോ എക്സൈസും ചെയ്യണുല്ലല്ലോ
ആഹ് വണ്ണ ഒത്തിരി ഉണ്ടോ
വണ്ണം ആവശ്യത്തിനുള്ള ഓവർ വണ്ണൊന്നും ഇല്ല
ഇല്ല ആഹ്‌ പോവുന്നുണ്ട ആഹ്‌ പോവുന്ന നല്ലതാ
പോകുന്നത് നല്ലാന്ന് ഡോക്ടേഴ്സും പറയണ അവര് യോഗക്ക് പോപ്ണ്ടെങ്കി നിർത്തണ്ടട്ടോന്ന് അവർ പറ പ്പിയ അപ്പ പിന്നെ അതാര്ണം പോകു അപ്പൊ രാവിലെ ഒമ്പത് റ്റു പത്ത് മണി വരെ യോഗ
യോഗ ആഹ് ആഹ് ആഹ്
അപ്പ ഞാൻ ഈ ആഴ്ച പോയില്ല ഈ ആഴ് പോആണ്ടിര്ന്ന-
അതെങ്ങനെ നമ്മുടെ ഈ ശ്വാസം ഇങ്ങനെ മേലിലോട്ട് എടുത്തു അങ്ങനെ
ആഹ് അത് നമ്മള് ശ്വാസം നോക്കണം ശ്വാസം നമ്മള് പിടിച്ച് വെച്ചൊണ്ടിരിക്കണം എന്നട്ട് ഒര് എക്സസിസ് ചെയ്യാല് അതൊക്കെ ഞങ്ങക്ക് പറഞ്ഞന്നണ്ട് ഒരു ടീച്ചർ വന്ന് ക്ലാസ്ടുത്ത് മുപ്പത് ദിവസം
അതല്ലേ ആഹ്
ടീച്ചറ
ആന്നല്ലേ ആഹ് ആഹ് ആഹ്
എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഞങ്ങള് പ്രാക്ടീസിന് പോണു നമ്മള് വീട്ടിൽ വുന്ന പ്രാക്ടീസ്
ചെയ്യൂല ആഹ് ആഹ് ആഹ്
അപ്പ അതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയി പ്രാക്ടീസ് ചെയ്യണ്ട് കുറച്ചു പെണ്ണുങ്ങളുണ്ട് പിന്നെ മാറ്റും മേടിച്ചിട്ടുണ്ട്
ആനല്ലേ ആ അതില് അവിടെ ഇരുന്ന് ചെയ്യും
അപ്പൊ അവിടെ ഇരുന്നു ചെയ്യും നമ്മൾ ഇരുന്ന് തന്നെല്ല എല്ലാ എക്സസൈസും ചെയ്യണ്ട് എല്ലാ എക്സസൈസും അതിനകത്ത് ഞങ്ങള ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്
ആഹ്ന്നല്ലേ
സാധാരണ യോഗ എന്ന് പറഞ്ഞൽ നമ്മള ഈ സൂര്യമസ്കാരം പോലെ ഇരുന്നട്ട്
ആ ആ ആ ആഹ്
അപ്പൊ സൂര്യനമസ്കാരമാണ് തിനകത്ത് മെയിൻ
മെയിന് ആ ആ
ചെയ്യും അതിന്റെ കൂടുത്തില്
ഞാനും എക്സസൈസ് ചെയ്യാന് ജിമ്മില് പോണോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇതുവരെ നടന്നിട്ടില്ല ഈ ആശുപത്രി പോക്കും ഇതും കൂടി ആവുമ്പോം നടക്കുന്നില്ല എനിക്കും നല്ല വെയിറ്റ് ഒക്കെ ആയി എന്ന് ആ അപ്പ ആ വ റ്റൊണ്ട് പൊതുവേ കണ്ടാല് അന്നാഎല്ലാരും പറയും ന്ന ചേച്ചിക്ക് ആവശ്യത്തിനുള്ള വണ്ണേ ഉള്ളൂ നീളത്തിനുസരിച്ചുള്ള വണ്
ചെ ഹൈറ്റ് ഉള്ള ആളണാ
ആ ഹൈറ്റ് നൂറ്റി ആ നൂറ്റി അറുപത്തഞ്ചോ ഹ് അറുപത്തി മൂന്നോ അങ്ങനാണ്ട് ആ അത്രേള്ളൂ കു ആ വെറ്റ് റ്റപ്പോത്തേന് എഴുപത്തി അഞ്ച് മേലുണ്ട്
ആ ഇരുപത്തിഅഞ്ചായില്ലേ എനിക്ക് അറുപത്തിയഏഴ് ഞാൻ യോ നിടുമ്പം എന്റെ കുറഞ്ഞഅറുപത്തി നാലായി
ആ ആ ആഹ് എഴുവത്തഞ്ച് എഴു വത്തെട്ടൊക്കെ ഉണ്ട് ചെല പ്പോ ഇത് ആ ആ രീതിൽ ഉണ്ട് വെയിറ്റുണ്ട് പക്ഷെ ഇങ്ങനെ നമ്മൾ ഇത് കാണും ഇപ്പൊ അങ്ങനെ വല്യ വെയിറ്റ് തോന്നത്തില്ലേലും നമുക്ക് ഉണ്ട് ആഹ് ചെലർക്ക് അങ്ങനെയാണല്ലോ നമ്മള് ചുരിദാറൊക്കെ ഇട്ടാല് ചിലർ പറയും ആ ചേച്ചിക്ക് ആവശ്യത്തിനുള്ള വെയിറ്റെ ഉള്ളൂ ചേച്ചി ആവശ്യ ഇല്ലാതെ പോവാൻ പറ്റോ അതിന് ഒന്ന് പക്ഷെ നമ്മ്ടെ കാല് മുട്ട് വേദന കയ്യ് കൈ വേദന ഇത് ഇങ്ങനെ അങ്ങ് ഈയിട കൊണ്ട് എനിക്കാണെങ്കിൽ ഭയങ്കരായിട്ട് ബുദ്ദിമുട്ടായി വരുവാ
അത് നമ്മള് നോക്കണം എന്താന്ന് വെച്ചാ എക്സൈസ് ചെയ്‌ത അതിനാത് ഒരു പാ രുപാട് മാറ്റണ്ട്ട്ടാ
ആ മുട്ടാണെൻഗി നമ്മളിങ്ങനെ ബസ്സിനകത്തോട്ടൊക്കെ കേറുമ്പോ കിടിനോ കിടിനോന്നങ്ങ് കേക്കുവാ ങ്ങ് മുട്ടങ്ങോട്ട് നമ്മള് സ്റ്റെപ്പൊക്കെ കേറുമ്പോഴത്തേന് ജീവനങ്ങ് പോവാ
നിങ്ങക്ക് ഒരുപാട് സ്റ്റെപ്പ് കേറണോല്ലേ നേഴ്സാകുമ്പോ അങ്ങട്ടുംഇങ്ങട്ടുമൊക്കെ നടന്ന് നടന്ന്
കേറണ്ടേ നമുക്ക് ഈ സി ജി എടുക്കാനും അതിനും ഇതിനും എല്ലാം വിളിക്ക ക്കുബം മേളി വരേയും പോണം
ആ നിങ്ങക്ക് അതിനുണ്ട് അതൊരു എക്സൈസ് തന്നെയാ എന്തോര പറങ്കിലേ
അങ്ങനെ ഇപ്പൊ അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് ഇരിക്കവാ പിന്നെ ഞാൻ മുട്ടിനാണേൽ ബാൻഡേജ് ഹ് വലിച്ച് ഇടും ചിലവർ അതുപോലെ വേദന വരുമ്പോ രണ്ട് മുട്ടിനും കേറ്റിടുന്ന നീക്കിയാപ്പ്ണ്ടല്ലോ ആ ആ അത് കേ ചീട്ടൊണ്ടാ ആ നടക്കിയെടുക്ക് എന്ന്വെച്ച മുട്ടിനൊരു ബലക്കുറവ്പോലും
ഉവ്വ് ഉവ്വ് ചെലർ പറയണ കേക്കാലോ ഈ സോക്സിന്റെ അടിൽ എരിക്കിന്റെ യെല വരട്ടെ വെക്കലോ അങ്ങനെ എന്തോ പറണ്കേൾക്കാലോ
ന്നല്ലയാന്നോ എനിക്ക് അറിയത്തില്ല അത്
മുട്ടുവേദനയ്ക്ക് അങ്ങനെ പറയണ്കേ ണ്ട് ഞങ്ങള അപ്പുറത്തെ വീട്ടിൽ ആളെ ചേച്ചിക്കെ പറണ് കേക്ക നമ്മൾ സോക്സിന്റെ അടിയിൽ ഗ്ര ത്രി കിടക്കാൻ നേരത്ത് സോക്സ് ഇട്ടിട്ട് അതിന്റെ അടിയിൽ മൊത്തത്തില് കാലുമ്മേ എരിക്കിന്റെ ഇല ഇല്ലേ എരിക്കിന്റെ എല മനസ്സിലായ ഏ വേപ്പിലയല്ല എരിക്കെന്നു പറഞ്ഞ് ഒരു സൈസ് പൂണായിട്ട് നമ്മള് ഈ റോഡ് സൈഡിലൊക്കെ ചെലയിം ഇപ്പ ആ പണ്ടൊക്കെ എപ്പോഴും കാണാറുന്നു ഇപ്പ അങ്ങനെ എപ്പഴും കാണും സുലഭായിട്ട് കാണൂല്ല അത് ആ എലങ്ങനെ വച്ചൂണ്ട് രാത്രി കിടന്നാഞാ മുട്ടുവേദന ഒരുപാട് പുറമുറ്റു വേദനക്ക് ഭയങ്കര നല്ലതാ പലരും പറണെകേ
പറയുന്നുണ്ട് ആ ആ ആ ആ
കേട്ട്ട്ട് ള്ളായി അത് ചോയിച്ച് കയിഞ്ഞ അറിയാൻ പറ്റും അത് നല്ലൊരു സ് നല്ലൊരു മരുന്നാന്ന് എല്ലാരും പറ കേട്ടണ്ട്
ആഹ് ഞാൻ പിന്നെ ഇങ്ങനെ കൂടുതൽ വേദന വരുമ്പോ ഉപ്പിട്ട ചൂടുവെള്ളം ഒ ണ്ടല്ലോ അതിങ്ങനെ നമ്മുടെ മുട്ടയിലോട്ട് ഏഹ് തുണി കൊണ്ട് ഇങ്ങനെ പിടിക്കും ആഹ് പിടിക്കും ആ അതിങ്ങനെ പിടിക്കാൻ മൂവൊക്കെ ആ അന്നേരം ഒരു അകത്തോട്ട് ആ ചൂടിങ്ങനെ ചെറിയ ചൂട് ആ തുണിക്കാത്തോട്ട് കേറുമ്പ നമുക്ക് ഒരു സുഖവാ പിന്നെ മൂവൊക്കെ തേക്കും ഉം ആഹ് ആഹ് അങ്ങനെയൊക്കെ ആയി ഇപ്പം പിടിച്ചു നിക്കുന്നെ അത് ഈ എനിക്ക് തോന്നുന്നെ എനിക്ക് ഒരു കുഴപ്പവും ഇല്ലാതിരുന്നതാ പെട്ടെന്ന കഴിഞ്ഞ വർഷം ആന്നെങ്കി ജോലിക്ക് പോയ്ക്കൊണ്ടിരി പെട്ടെന്ന് എനിക്കാണെങ്കിൽ ഏഹ് എന്താ കാലിനകത്ത് നീരൊക്കെ വന്നു കാലില് നീര് വന്നു കഴിഞ്ഞു ആ കാല് നീര് വന്ന് അങ്ങനെ ഞാനൻ അവിടുത്തെ തന്നെ ഫിസിഷ്യനെ കണ്ടൊരു ലേഡി ആയിരു ന്ന് മാഡം അതുവരെങ് നോക്കീട്ട് പറനം ത് സ്കാൻ ചെയ്തപ്പോ നോ കാമ്പാർ അങ്ങനെ ഞാൻ സ്കാൻ ചെയ്തപ്പം എ ഓവറിക്കാത്ത് നല്ല വലുപ്പ ള്ളൊരു മൊഴയായിരുന്നു
അയിന് കാലുമ്മേ വരുപ്പാ
ീ ആ ഓവറിയിന്ന് മൊഴ ആ നീയ്യ് മൂത്രസഞ്ചിയിലങ്ങോട്ട് അമങ്ങി ഇങ്ങനെ ഉറങ്ങിയപ്പ ചരിഞ്ഞു കിടന്ന അപ്പ അമങ്ങി ഇപ്പം മൂത്രം പോകാൻ തടസ്സം ഉണ്ടായി അപ്പൊ അതിന്റെ തലേ രാത്രിയിൽ എനിക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടുന്നുണ്ട് ചെന്നിരിക്കുമ്പോ മൂത്രം പോവുന്നില്ലായിരുന്നു ആഹ് അപ്പൊ അങ്ങനെ ഞാൻ ഓർത്തു ഇതെന്തോ പറ്റി പെട്ടെന്ന് എന്റെ മൂത്രം പോകുന്നില്ല ഞാൻ എനിക്ക് മൂത്രം ഞാൻ ഓടിച്ചെല്ലും ഒഴിക്കാൻ പറ്റുന്നില്ല പിന്നേം ഞാൻ വന്നിരിക്കും ഉം അങ്ങനെ അങ്ങനെ ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം ആദ്യമായിട്ടുണ്ടാവുന്ന സംഭവ ഇത് അറി അറിയുന്നില്ല ഞാനിങ്ങനെ ജോലിക്ക് പോവും വരും വൈകീട്ട് ജോലിക്ക് പോവും വരും ഇങ്ങനെ ഓടി നടക്കുവാ അപ്പോഴാ അങ്ങനെ ഡോക്ട എന്തായാലും സ്കാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞപ്പഴാ ഓവറിക്കകത്ത് ഏകദേശം ഒരു രണ്ടര കിലോ ഒരു ഉച്ചിത വലിപ്പം ഉണ്ടായിരുന്നു ആ ആ അത്രേം ആയി അങ്ങനെ പെട്ടെന്ന് ഇവിടെ ഒരു ഗൈനി ഞങ്ങടെ ഹോസ് സ്പിറ്റിലന്നേരം ഗൈനക്ക് ആ സമയത്ത് ഇല്ലാഞ്ഞതു കൊണ്ട് ഞാനങ്ങ് മെയിനായിട്ട് ഒരു ഗ ഗൈനക്കുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി പോയി അങ്ങനെ യൂ ഡ്രസ്സും ഓവറിയും എല്ലാം എടുത്ത് കളയേണ്ടി വന്നു
അയ്യോ മൊത്തത്തില് ഇടുത്ത് കളഞ്ഞ്
ഫുള്ള്
അതാ മൊഴ അത്രേം വലുതായരണാ
ആയതുകൊണ്ട് ഡോക്ടർ പറഞ്ഞ ഇതവിടെ വെച്ചിരിക്കേണ്ട വേറെ എന്തെങ്കിലും അന്നിട്ടിതെല്ലാം ടെസ്റ്റ് ചെയ്ത് ക്യാൻസറിന്റെ ടെസ്റ്റ് എല്ലാം ചെയ്ത് ഒന്നുമി
ഉവ്വാ ഉവ്വാ ഉവ്വ അല്ല അപ്പൊ അത് നമ്മുടെ കാലമേട്ട് വരും അപ്പ അങ്ങനെ വരുണ്ടെങ്ങി
ആ മൂ ന്നട്ട് ഇൻഫക്ഷൻ ആവുമായ്ര് പ്പം മൂത്രം ഒഴിക്കാൻ എനിക്ക് ബുദ്ധിമുട്ട് തോന്നി ആ വെച്ചാരണം തൊക്കെ വലുതായി എനിക്ക് പനി വിട്ടു മാറുന്നില്ലായിരുന്നു പനി വെ വ പനി വരുമ്പോ ഞാനോർക്കും ഇതെന്തു വാ അപ്പൊ എനിക്കെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ എപ്പോഴും പനി വന്നാലും എനിക്ക് അങ്ങനെ പയ് എനി എനിക്ക് പനി വന്നിട്ട് മാറുന്നില്ല മാറുന്നില്ല അപ്പ എന്റെ കൂടെയുള്ള പനി വന്നിട്ട് മാറുന്നില്ല ഇത് പുറന്തള്ളാൻ വേണ്ടി ഒള്ള ഇത് നമ്മളെ ബോഡി കാണി ക്കുന്നതാ ഈ പനിയൊക്കെ അ ആ ഇ പനിയൊക്കെ അങ്ങനെ നമ്മൾ അന്നേരം പനി കുള്ള ഗുളിക്കപെട്ടെന്ന് വേടിച്ച് കഴിക്കും പനി ഇങ്ങനെ നിക്കും പി കുറയും പിന്നേം കഫം ഇങ്ങനെ ഉ പുള്ളി വലിക്കുക നമ്മളിങ്ങനെ ശബ്ദം കേൾക്കാം ഇങ്ങ വലി വലിവുകാര് വലിക്കുന്ന പോലെ ഉള്ളിന്ന് ഒര് ഒര് ഉപ ഏങ്ങൽ പോലെ ശബ്ദം ഇതൊന്നും എനിക്കില്ലാഞ്ഞേ എന്റെ ജീവിത നി അങ്ങനൊന്നും വരാ സംഭവം ഒക്കെ അന്നേരം വരാൻന്ന പ തുടങ്ങിയപ്പോ ഞാനോത് ദൈവമേ എന്തോ പറ്റി എനിക്ക് എന്ന് തന്നെ ഞാൻ സ ത്യം പറഞ്ഞാ ഇങ്ങനെ വിജി വി ഇങ്ങനെ വി ചോദിച്ചോണ്ടിരിക്കുമ്പോഴാണ് അയ്ന്റെ പിറ്റേന്ന് ങ്ങനെ കാ കാലന് നീരു ആയത് അങ്ങനെ നോക്കിയപ്പോ ദാ ഓ ഇതിനകത്ത് ആ കണ്ട് മക നാ അന്ന് ഏകദേശം എട്ടാം തീയതി അങ്ങാണ്ട ഇത് കണ്ട് പതിനഞ്ചാം തീയതി സർജറിയും ചെയ്തു ചെയ്തു അങ്ങന ആ റെസ്റ്റ് ഒക്കെ എടുത്ത് മൂന്ന് മാസം റെസ്റ്റ് എടുത്ത് ആ മൂന്ന് മാസം റസ്റ്റ് എടു പിന്ന അത്കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞൊക്കെ ജോലിക്ക് പോയത് പ്പൊ അത് കഴിഞ്ഞ അപ്പൊ ഈ ഓവർ ഇല്ല ഈ യൂട്രസും ഓവർ യക്കെ എല്ലിയ നമുക്ക് ബലം തരുന്ന സാധനങ്ങള് ആ അപ്പൊ ഇത് പെട്ടെന്ന് എന്റെ ശരീരത്ത്നങ്ങ്പോയപ്പോ എന്റെ മൊത്തത്തിലുള്ള ഹോർമോൺ ചേഞ്ച് വന്ന എനിക്ക് ആ അതുകൊണ്ടായിരിക്കു എനിക്ക് ഈ പെട്ടന്ന് ഈ മുട്ടുവേദനയങ്ങായി ബാക്കിയുള്ള ഇപ്പം അസ്വസ്ഥതയില്ല അങ്ങ് മാറി മൊത്തം മെന്നുല്ല പക്ഷെ മുട്ടിനാണ് എനിക്ക് തോന്നുന്നത് അന്നേരം ഈ ചില ഞാൻ യൂട്യൂബിനകത്തൊക്കെ ഇങ്ങനെ നോക്കിയപ്പോ കാണിക്കുന്നുണ്ട് ഈ ഓവറൊക്കെ എടുത്ത കഴിഞ്ഞാൽ പെട്ടെന്ന് ശരീരഭാരം കൂടും മുട്ട് മുട്ടുവേദന തേയ്മാനം തേയ്മാനം ഇതൊക്കെ വരും അതുകൊണ്ട് വളരെ ശ്രദ്ധി ണം ആഹാരം നിയന്ത്രിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒത്തിരീം ഡയറ്റുകളും കാര്യവും ഒ ക്യോണ്ട് അങ്ങനെ ആ ആ ആ ശരി ശ
ഓക്കെ എന്നാ